ഇതില് കാട്ടക്ക് ആയി പോന്നു ഇഷു ഉണ്ടെന്നോന്നു കാരണം ഞാൻ നേരത്തെ ഒരു ചേച്ചിയെ വിളിച്ചപ്പോ അത് പക്ഷേ ചേച്ചിയുടെ പ്രശ്നമാണ് അത് വേറരു കുട്ടി വിളിച്ചപ്പോഴും അങ്ങനാ അവര് ഹലോന്ന് പറയുമ്പോ ഓൾറെഡി കട്ടായിട്ട് ദൈർഘ്യ അറുപത് വന്നേ
ഹ- ഹ -ഉ ഉ
അത് കഴിഞ്ഞ് രണ്ടാമത് വിച്ച അവര് വിളിക്കന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും വിളിച്ചപ്പ എൺപതായിപ്പ പിന്നെയും കട്ട
ആഹ ആഹ
ഓ ഫുള്ള് പോയില്ല പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചില്ല കാരണം അങ്ങനെ കട്ടാവോന്ന പിന്നേം പിനേം അങ്ങ് ഈ ഫുള്ള് പത്ത് മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ
ഉം പിന്നെ യാത്രകളൊക്കെ പോവാറുണ്ടോ
അത്രയൊക്കെ പോവാറുണ്ട് പോയായിരുന്നു വെക്കേഷന് അദേത്തിന്റെ എറണാകുളം ലൂലു മാള്
വൻടെ ട്രിപ്പയിരുന്നോ
ന്തോ
വൺഡേ ട്രിപ്പായിരുന്നോ
മാത്ര ട്രെയിനി പോയിട്ട് പിന്നെ അവിടെ എത്തിയ ഈ റൂം ഞാനും ബ്രദറും പിന്നെ പിള്ളേരും കൂടൊയിരുന്നു പോയത് പിള്ളേർക്ക്ലെ വെക്കഷ എവിടെേങ്കലും പോണന്നുണ്ടായിരുന്നു അപ്പൊ അവൻ ജോലി ചെയ്യുന്ന അപ്പ എറണാകുളത്തായിരുന്നു
ആ ഹ ഹ
ഒരു റൂ രണ്ട ദിവസത്തേക്ക് എടുത്തു റൂമ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെൊക്കെ കറങ്ങി അടിച്ചു പിന്നെ പാർക്കിൽ പോയി ഒരു അന്ന് മറ്റേ ആലപ്പ പുഴൽ കണ്ടോ വെള്ളം മാലിന്യ വെള്ളം അസുഖങ്ങളൊക്കെ പിടിച്ചന്നൊക്കെ പറഞ്ഞ ആഹ ഉണ്ടായിരുന്നു മറ്റേ പാർക്കില് ആ പാർക്കില്
ഒക്കെ ഉണ്ടല്ലോ മറ്റേ വെള്ളച്ചാട്ടം പോലൊക്കെ വരും
ഓ ഇല്ല മാലിന്യ വിസെ വിസർജ്ജന വങ്ങാണ്ട്
വെള്ള ആ അതെ അതെ അപ്പൊ ഇത് തന്നെ ഇല്ല പോയില്ല ഇത് തന്നെ എറണാകുളത്ത് ഒരു പാർക്കിലുണ്ട് പക്ഷെ ഞങ്ങള്ൾ നോക്കിപ്പോ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയ
ആഹ് ഹാ ഹാ
അപ്പൊ ഞങ്ങള് വെയിട്ടൊന്നും വേണ്ട ഭാഗ്യതിന് പിന്നെ വെള്ളത്തിന്
അല്ലെങ്കി നൂറ്റമ്പത് രൂപ പോവുന്നതല്ലല്ലോ അസുഖങ്ങളും കൂടെ കിട്ടിപ്പോയേനെ
അതുകൊണ്ട് ഞങ്ങൾ ആ പാർക്ക് ക്യാൻസൽ ചെയ്തിട്ട് മറ്റേ ല എ ന്നും പറഞ്ഞ ഒരു പാറ എന്റെ അവടെ അഞ്ച് ആ അത്ര പേരാ പോവുന്നന്ന് വെച്ചാൽ അത്രം പേർക്ക് ഐസ്ക്രീം ഫ്രീയാ
ആ-അഹ്
ഐസ്ക്രീമും ഫ്രീയാ പിന്നെ നാലോ അഞ്ചോ റൈഡ് റൈഡും ഫ്രീയ അപ്പൊ അതിലും കേറി അവിടെ പോയി രാത്രിക്ക് രാത്രി കറങ്ങ ലൂലുമാളി പിന്നെ മെട്രോയി പോയി
ആ അതാ പിള്ളേര്ടെ പിള്ളേർക്ക് എവിടെങ്കിലും ഒക്കെ ഒന്ന് പോയാ മതിയല്ലോ
മെട്രോയും നേരെ ലൂലൂലോട്ട ചെന്ന് ഇറങ്ങുന്നത് തന്നെ
അതെയ ആ പിന്നെന്താ ആഹ് അങ്ങനെ ട്രിപ്പ് പോയില്ലേ
അങ്ങനെ പോയി ഇന്നീ പറഞ്ഞ പോലെ ഊബർ അവിടെല്ല ഊബറാന്നല്ലോ നമ്മൾ സാധാ കൈയണിച്ച ഓട്ടോ കേറി പോവാൻ പറ്റത്തില്ല ആപ്പും വേണം ഊബർ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോക്കാരനെ അതി കൂടെ തന്നെ ബുക്ക് ചെയ്താലെ ഓട്ടോക്കാരൻ നമ്മടെ അടുത്ത് വരു
എന്തൊക്കെ ഫെസിലിറ്റി അല്ലേ പണ്ടക്ക അതെ ആഹ് ശരിയാ ശരിയാ അതാ ചെറുപ്പക്കാർക്ക് ഇങ്ങനെയൊക്കെ ആപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോന്ന് പ്രായമുള്ളവരെന്ത് ചെയ്യും അവരൊക്കെ വഴി നിന്ന് കായൊക്കെ കാണിക്കും
പിന്നെ ബസ്സ് ഓടുന്നുണ്ട് അതുകൊണ്ട് ബസ്സ്ല് പ്രായ ള്ളെ
അതെ ഇപ്പൊ പ്രിയദർശിനിയൊക്കെ ഇറങ്ങിയല്ലോ അന്നേരം പോയില്ലേ എങ്ങും
ഇല്ല എങ്ങും പോല്ല ഈ പറഞ്ഞ പോലെല്ല ഓണത്തിന്ന ഇറങ്ങാനേ ഒരു പുള്ളോരെങ്ങോണ്ട്
ഉം അപ്പൊ നല്ല തിരക്കായിരിക്കും എല്ലാവർക്കും വിശ വെക്കേഷന് ടൈമക്കെ അല്ലേ മാത്രല്ലേ ഇവരേ ഇല്ല എങ്ങും പോയില്ല മാത്രല്ലേ ഈ പിള്ളേരെ കൊണ്ടൊക്കെ പോയാ പറ്റത്തൂല്ല നമ്മള് നമ്മള് മാത്രമായിട്ട് പോകുമ്പോ എൻജോ ചെയ്യുന്ന പോലെ അവരെയും കൊണ്ട് കാരണം അവർക്ക് നിർബന്ധം
ആഹ് ഇരിക്കല്ലാരും
പക്ഷെ ഇത് എന്താ പറയാ തീരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോകണം പോണന്നൊക്കെ ആഗ്രഹമുണ്ട്
ഇവിട ന്ന് നേരെ കാസർഗോഡ്
അതാ കേരളം മൊത്തം ഇങ്ങനെ കറ ങ്ങ
പക്ഷേ ഒരു കണക്കിന് പിന്നെ അത് അതും ഒരു വശയെല്ലാം പോ എനിക്ക് തോന്നുന്നു മുന്നോട്ട് പോകുമ്പോ
ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇങ്ങനെയല്ലായി നല്ലെങ്കില് ഇത് പക്ഷെ കൂടുതൽ എനിക്ക് തോന്നുന്നു ജോലിക്കാരെയയെന്ന് തോന്നുന്നത് അവർ വക്കാൻ തോന്നിയത കൊണ്ടുള്ള പ്രയോജനം കാരണം സ്ഥിരമായിട്ട് ബസ് ഇതിന് പോകുന്നത് ഈ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്
ആണോ
അല്ല അവർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ട് ഇതും ഉണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് കൂടുതൽ- കാരണം അവര് എന്തെങ്കിലും ആവശ്യത്തിന് ചിലപ്പോഴൊക്കെ അല്ലേ പുറത്തിറങ്ങുന്നത്. ഇനി കൂലിപ്പണിക്കാർക്ക് പോകുന്ന എന്നാൽ അവര് കൃത്യ സമയത്തിന് പോവാൻ കൂടുതലും പ്രൈവറ്റ് ബസൊക്കെ ആയിരിക്കും.
അല്ല ഈ ബസ്സ് ഓർഡിനറി ഇല്ലെങ്കിൽണ്ട് ഈ ആ റൂട്ട് അവർക്ക് പോകാൻ പറ്റത്തില്ല.
അതാണ്, അപ്പം മറ്റുള്ളവർടെ ഈ ജോലിയുള്ളവർക്കാ ഇതിന്റെ പ്രയോജനം. അതുകൊണ്ട് എന്തുവാ നേട്ടം. അല്ലെങ്കിൽ പ്രായം അറുപത് വയസിനു മേലിലുള്ളോർക്ക് അല്ലെങ്കി ക്യാൻസർ പേഷ്യന്റ് ഡയാലിസിസ് ചെയ്യുന്നവർക്കോ പിള്ളേർക്ക് അങ്ങനൊക്കെ കൊടുക്കണമായിരുന്നു. സ്ത്രീകൾക്ക് മാത്രം കൊടുത്തോണ്ട് പണം ഉള്ളവരും എന്താ ഫ്രീയല്ലേന്ന് വെച്ചിതിക്കി് വന്ന് കയറും.
അത് വണ്ടി ഉള്ളവരും.
വന്നു കേറാതെ അല്ലെങ്കി കൊറച് പേരൊക്ക അങ്ങനെ മാറണം. അയ്യോ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടല്ലോ? ആഹ് ഞാൻ മാറിക്കൊടുക്കാം സാധാരണക്കാര അതല്ല അതിന്റെ അത് പ്രയോജനപ്പെടുത്ത പെട്ടന്ന് ആരും വിചാരിക്കത്തില്ല. എല്ലരും കേ ഓ- റിന്റെ പുറേല്ല എല്ലും ഫ്രീയന്ന് കേട്ട അവിടെ കാണും എത്ര വയ്യെങ്കിലും.
ക്യാൻസർ പേഷ്യൻസിനും ഇങ്ങിനൊക്കെ ഉള്ളവർക്ക് കൊടുത്താരന്നെങ്കിൽ
പ്രയോജനുണ്ടായിരുന്നു ഇതിപ്പം പുരുഷന്മാരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇത് ശരിയായി- ഇല്ല അവരും എന്തായി രാജ്യത്ത്- അതെ അതെ അത് അതിനിവേറെ അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ കൊ അവരും ക്യാൻസർ പേഷ്യൻസില്ലെ സ്ത്രീകൾ മാത്രല്ലല്ലോ വരും പ്രായം ചെന്നോരൊക്കെല്ലേ മാത്രം അതെ പറഞ്ഞും പോയി പിന്നെ നട- ആക്കിയില്ലെങ്കിൽ പിന്നത് അവരെ നെഞ്ചത്തോട്ട് കേറും എത്ര നാള് - കാണോന്ന് കണ്ടറിയാം പിന്നെ ഒരു കാര്യമായി എന്താ ഈ ടിക്കറ്റ് പൈസ കൊടുത്ത് ബസിക്ക എന്നാപ്പരു ഇപ്പ അവർക്ക് സീറ്റും ഇല്ല അത് കണ്ടില്ലായിരുന്നോ അവര് പൈസ കൊടുത്ത് കേറിട്ട് അവർക്ക് സീറ്റില്ല അവരുടെ- സിറ്റ് കൂടെ സ്ത്രീകൾ അധികം അക്രമിച്ച് കേറീക്കുക അല്ലെങ്കിൽ ഈ എഴുന്നീറ്റ് നിൽക്കാനൊക്കെ ആവുന്നവരാണെങ്കിൽ അവര് ഒഴിഞ്ഞ് കൊടുക്കണം അല്ലേ അതല്ലേ വേണ്ടേ മര്യാദ
പിന്ന ഫ്രീയ അങ്ങടെ ബസ് എന്നുള നല്ല രീതിയ
അതെ നമ്മളൊരു കൊച്ചിനെ കൊണ്ട് പോയാലും അവരെ നോക്കി അവര് തിരിഞ്ഞിരിക്കും കാണാത്ത പോലെ അത് പിന്നെ ആണുങ്ങളാണെങ്കിൽ അവര് എണീറ്റ് തരും അനുഫവം കൊണ്ട് പറയുകാ
ഈ ടിക്കറ്റ് അങ്ങടെ ബസ്സാണ് വേണേ പറ
അതെ ഈ കൊറെ എന്താ പറയാ കവികളും ഒക്കെ വാഴ്ത്തിപ്പാടുമായിരുന്നു, സ്ത്രീകള് അതാണ് ഇതാണ് വടെയാണ് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അതൊക്കെന്താ. പ്രായോഗികത്തി വരണം സ്ത്രീയെ തിരിച്ചറിയണമെങ്കിൽ ചിലപ്പോ നീലിയാകും കാളിയാവൂന്ന് പറയുന്നത് കറക്റ്റ ഒരലിവ് കാണില്ല ചില എല്ലാവർക്കും അല്ല ചിലർക്ക്.
വല്ല അമ്മമാരും ചെന്ന് ചോദിക്കണം എന്നാ പറയണ്ട. നിക്കുന്നന് മുന്നേങ്കിലും നമുക്ക് എവിടെലും മാറാ
എത്ര മണിയാവും ഒരുപാട് ലൈറ്റാവോ
നാലേകാൽ സെക്കൻ്റ് ട്രിപ്പാ
അതെ അതെ ആഹ് എങ്ങനെ വരുന്നെ പ്രൈവറ്റ് ബസിൻ വര്യോ
സ്കൂൾ ബസിന് വരും
സ്കൂൾ ബസ്സുണ്ടോ
രാവിലെ അങ്ങെ രാവിലെ പോണം ആഹ് നമ്മുടെ അടുത്ത ടൗണിൽ തന്നെ സ്കൂൾ
ആഹ് ആഹ് ആഹ് അപ്പ ഇനി എന്താ ബ്രെഡ്ണ്ടാക്കി കൊടുക്കുംല്ലയോ
ആഹ് ബ്രഡ് ഏറി പോയാ പിന്നെ ബേക്കറി ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട്
അത് മതിയല്ലോ അവർക്കത് കണ്ട് കഴിഞ്ഞാ
ട്യൂഷനുണ്ട് ആഹ് ഒരു അഞ്ചാവുമ്പം ട്യൂഷനും കൊണ്ട് പോണം ഇവിടെ അടുത്ത് തന്നെ നേര്ത്തെ ആവുമ്പോ വിളിച്ചോണ്ട് പറ
ഉം വീട്ടീ ഇരിക്കുംമ്പം നമ്മൾ പറയും സ്കൂളെന്ന് തൊർന്ന് തൊർന്ന് പക്ഷെ അവര് പോയി കഴിയുമ്പോ അയിന്റെരു ആഹ് വിശമം അറിയുന്ന നമ്മള് ഇങ്ങനെ ഇരുന്നും കിടന്നും നിന്നും
പിന്നെ ഇന്ന് ഞാനങ്ങ് ഫ്രീ കൊടുക്കും ഇന്ന് വെള്ളിയാഴ് ആയോണ്ട് രാത്രിയിൽ ഇന്ന് പഠിപ്പീരില്ല കാരണം ഒരു ദിവസത്തെ ഫ്രീ നാളെ മറ്റുന്നാളും ഉണ്ടല്ലോ
ഓയ ശനി ഞായറു ലീവല്ലേ
ആഹ് പോവണ്ടീന്ന് മെനക്കെടണ്ട നാളെ രാവിലെ രാവിലെ ഒന്നും നടക്കത്തില്ല ഇപ്പറഞ്ഞോലെ രാവിലെയൊക്കെ ടി വി
ഏഹ് ഇവിടാണെങ്കി കൈ എണ്ണി എണ്ണി ഇരിക്കുവാ ലീവുള്ള ദിവസം നോക്കി ഉം ശനി ഞായര്‍ അവധി അങ്ങനെ പറയാനാവുന്നത് അറിയിന്നില്ല എന്നൊക്കെയാന്നുള്ളത് അപ്പൊ ഇങ്ങനെ കയ്യിൽ വെച്ചാ അഞ്ചു ദിവസം ഇന്നുണ്ട് നാളിങ്ങിനിങ്ങനെ ഇതൊണ്ട് ഇതൊണ്ട് ഇതൊണ്ട് ഇത് ലീവ് അങ്ങനെയാ ശനിം ഞായറും ആവാൻ കാത്തിരിക്കുവാ
സ്കൂളി പോകുമ്പോ സമരം വരണെ എന്നൊക്കെ പ്രാർത്ഥിച്ചു
ആഹ് അതെ അതെ ഇപ്പം പഷെ അങ്ങനെ ഒന്നും ഇല്ലാല്ലോ പിള്ളേർ കല്ലൊന്നും ഭാഗ്യല്ല ഇപ്പൊ സ്ട്രൈക്ക് സമരങ്ങള്
സ്ട്രൈക്ക് വന്നാ മതിയായിരുന്നു ഇന്ന് ഉച്ചവരെള്ളൂ അതോണ്ടാ
അതെ സ്കൂള് ചേ എന്താ വീട്ടിന്ന് എറങ്ങുമ്പോഴേ അയ്യോ ഇന്ന് സ്ട്രൈക്ക് ആയിരിക്കണെന്ന് പറഞ്ഞാ പോകുന്നത് തന്നെ അന്ന് ഷെ അങ്ങനെ എന്തെങ്കിലും സമരം അല്ലെ ബെന്തൊക്കെ ഒണ്ടെന്ന് അറിയോയി അന്നത്തെ ദിവസം പോവാനും ഭയങ്കര വേറൊരു ദിവസംന്തെങ്ങാണം പോവാൻ ഒരു ദിവസം ഇല്ലാത്ത താല്പര്യായിരിക്കും അന്നത്തെ ദിവസം പോവാൻ ശക്കും അത് എൻജോയ്മെന്റ് ഇന്നത്തെ പിള്ളേർക്ക് അതിന്റെ എന്തെങ്കിലും അറിയോ
റ്റൂർ പോന്ന ദിവസങ്ങളിൽ സന്തോഷം
ആഹ് അതെ അതെ ഞാനൊന്നും പോയിട്ടില്ല പോയിട്ടില്ലെങ്കിലും പോന്ന ദിവസം ആവുമ്പോ നമുക്ക് സന്തോഷം കൊറേ പിള്ളേരങ്ങ് പോകത്തില്ലെയോ പിന്നെ കൊർച്ച് നേരച്ചധികം പഠി പീരും കാണത്തില്ല സാറ്മാരും പകുതിയങ്ങ് പോകും എന്നാ ശരി പിന്നെ വിളിക്ക ആഹ് ശരി